ഹലോ കേക്കുന്നുണ്ടോ? ഹലോ
ആഹ് കേക്കാം കേക്കാം ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്.
ആഹ് ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം?
ഓഹ് എന്നാ വിശേഷം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു സ്കൂളൊക്കെ തുറക്കാറായി എന്തുവാടാ?
മഴ വെള്ളമൊക്കെ ഉണ്ടോ?
മഴയും വെള്ളമൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല പിന്നെ മഴയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല.
ആഹ് ഞങ്ങളിവിടെ എപ്പോഴും മഴയ അതാ ഞാൻ ചോദിച്ചേ മഴയൊ
അത് ശെരി ഞങ്ങക്കിപ്പം കൊറച്ച് രണ്ടൂന്ന് ദിവസമായിട്ട് മഴ കാറേള്ളു മഴയില്ല. ആഹ് ഊണൊക്കെ കഴിഞ്ഞോ?
ഇല്ലടാ ഇനിയേ കഴിക്കൊള്ളു ഓർക്ക് ഈ മഴ ക്കാറ് നിക്കുമ്പഴാ ഓർക്കാപ്പുറത്ത് ഇടിയിടിക്കുന്നേ.
അതെ അതെ അതെ അതെ ആഹ് ഇടിയൊക്കെ ഉണ്ട് പക്ഷേ
ഉം ഉം ഉം പിള്ളോരൊക്കെ എന്തിയെ ഉം ഉം അവർക്ക് വെക്കേഷൻ തീരാറായല്ലോ അതുകൊണ്ട് അവരങ്ങ് ആർമാധിക്കുവാ ഉം ഹസ്ബൻഡ് എന്തിയെ ജോലിക്ക് പോയാ
ആഹ് പോയെക്കുവാ
ഉം ശാപ്പാട് ഒക്കെ ആയോ?
ശാപ്പാടൊക്കെ ആയി കഴിച്ചില്ല കഴിക്കണം ഇച്ചിരുടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ
ആഹ്
ആഹ് സ്കൂള് വരെ ഒന്ന് പോണവാരുന്നു അത് കഴിഞ്ഞ് വന്നതാ
അതെയ ആഹ് മീൻ ഒണ്ടോടാ
മീനില്ല ഇന്നലെ ഇച്ചിരി എറച്ചി മേടിച്ചാരുന്നു
ആണോ?
ആഹ
അതിരിപ്പോണ്ടല്ലേ ഇവിടെ മീനുണ്ടെടാ ചൂര.
ആഹ് ഹ ഹ ഹ ഹ
ചൂരക്കറി ചക്ക വേവിച്ചു. മോര് കറി, മെഴുക്കുപെരട്ടി, പയറ് പയറ്. അല്ല ഇവിടെ അങ്ങനെ കാണുട.
കാണും പിള്ളാരൊക്കെ കഴിച്ചോളൂവൊ?
കഴിച്ചോളൂ അവർക്ക് പിന്നെ എരിവ് എന്തവാണേലും എരിവ് കാണരുത്. അന്നാലേ കഴിക്കൂ ഉം അപ്പൊ വലിയൊരാങ്ങെ വലിയവർടെ കാര്യഅങ്ങ് പോക്ക നമ്മുക്ക് ഇച്ചിരി എരിയും പുളിയു ഒക്കെ വേണ്ടേ?
അതെ അതെ ഒരു മീനൊക്കെ എരിവിലാതെ മീന് എങ്ങനെ കറി കഴിക്കുവോ അതോ?
ഏഹ് മീൻ അല്ലെല് പച്ചയരയ്കുവാ.
അത് ശരി ആഹ
മീൻ വെച്ചാ ഇവിടെ പച്ച എന്നാ പിന്നെ ഇത്. ഏഹ് കറി തന്നെ മസ്റ്റ് ആഹ് തേങ്ങ തേങ്ങ അതെ അതെ. തേങ്ങ ഒന്ന് ഞാന് ഇലെടാ ഇല്ല അത് ഇച്ചിരി എരിവില്ലെങ്കി പറ്റത്തില്ലല്ലോ?
ആഹ് ഹ ഹ ഹ്
ഉം
ആഹ് അപ്പൊ തേങ്ങ ഇടുമ്പോഴേത്തേനും വലിയ എരിവ് അറിയത്തില്ലല്ലോ അല്ലേ?
അതെ അതെ ഉം പിന്നെ വേറെന്തുവാ?
വേറെ എന്ന? എവിടെലും അവധിയായിട്ട് എവിടെലും ഒക്കെ പോയോ?
എങ്ങും പോയില്ലെടാ എങ്ങും പോയില്ല. എങ്ങും പോയില്ല പിള്ളാര് പറയുന്നുണ്ടായിരുന്നു ഞങ്ങള് പോയില്ല. ഒന്ന് വെച്ചാ കാലാവസ്ഥടെ ഇതാണ് മഴയാ മഴയായതു കൊണ്ട.
ആഹ് ആഹ് ആഹ് മഴ ഇപ്പഴ എപ്പോം ഈ മാസത്തോടെയല്ലേ മഴ തുടങ്ങിയത് കഴിഞ്ഞ മാസം കുഴപ്പഇല്ലാരുന്നല്ലോ?
ആരുന്നെടാ അപ്പോഴത്തെന് നമുക്ക് ഒരു ഇതൊക്കെ ഹോസ്പിറ്റ്ല് കേസും കാര്യങ്ങളുഒക്കെ ഒണ്ടാരുന്നു. അതാ പറഞ്ഞേ സാമ്പത്തികപരമായിട്ടും ഞാൻ പറയാൻ വരുവാരുന്നു.
അതെയ ആഹ അതെ അതെ എവിടെലും പോണോങ്കില്.
ഉം അതിപ്പം നമ്മള്. ഈ വ ഈ വർഷത്തെ വെക്കേഷൻ അങ്ങനെഒക്കെ അങ് പോവ.
പോയി അതെ ഉം
ഇനിപ്പോ പിള്ളേർക്ക് സ്കൂള് തൊറപ്പാവാറായി. ഏഹ് സാധനങ്ങള് വാങ്ങാൻ ഏറങ്ങണം.
ആഹ് ഇനിപ്പോ എങ്ങും പോക്കും നടക്കേല്ല അതിന് വേണോ അതിന്റെ ഭാഗം ഒണ്ടല്ലോലേ
ആഹ് ആണാണ് അല്ല ഓണത്തിന് കാര്യം പറഞ്ഞ പോലെ ഓണത്തിന് കാണം വിറ്റ് ഓണം കൂടണോന്ന പറയുന്നത് അത് കണക്ക് സ്കൂള് തൊറ പ്പ് നമക്ക് അതേപോലെ ചെയ്തേ പറ്റു.
അതെ അതെ ആഹ് പിന്നെ ഉം എന്നാ ഇങ്ങനെ
ക്കാറായില്ലേ?
ഇല്ലില്ല ഓഹ് താ രാവിലത്തേത് കൊറച്ച് താമസിച്ച കഴിച്ചത് അത് കാരണം. ഉച്ചെക്ക് രണ്ട് മണിയൊക്കെ കഴിയും കഴിക്കുമ്പം
ഹസ്ബൻഡ് വന്ന് ഒന്നിച്ചിരുന്നാണോ കഴിക്കുന്നെ?
ഇല്ല അങ്ങനൊന്നുവില്ല പുള്ളി പിന്നെ വരുന്നെ എപ്പഴാന്നറിയത്തില്ലേ ചെൽപ്പം ആ ഓട്ടം പോയക്കുന്നേ അപ്പം സമയം നമുക്ക് വരുന്ന പോലെ അതുകൊണ്ടങ്ങനെ നോക്കിരിക്കത്തൊന്നുവില്ല ആഹ് അങ്ങനെ പിന്നെ സിനിമയൊന്നും കാണാൻ പോയില്ലേ അവധിയായിട്ട്.
ഇല്ലടാ സിനിമയൊന്നും കാണാൻ പോയില്ല ഞങ്ങളെ ടി വി എപ്പഴും ടി വി വർക്കാണല്ലോ പിള്ളര് വീട്ടി ഒണ്ടെങ്കി
അത് സേരി ആഹ് ആഹ്
അതിനത്ത് തന്ന നമുക്ക് പിന്നെ കാണാൻ പറ്റത്തില്ല ഇവരിന്നി സ്കൂളി പോകണം ടി വിയും മൊബൈലോക്കെ കിട്ടണോങ്കി
അതെ അതെ അതെ കാർട്ടൂൺ ആരിക്കും
ആഹ് കാർട്ടൂൺ ഒരാള് കാർട്ടൂൺ വെക്കുമ്പോ ഒരാക്ക് സിനിമ കാണണം
ആഹ് ആഹ് ആഹ്
അങ്ങനെ റിമോട്ടൊന്നും ഇല്ല ഇനി റിമോട്ടൊക്കെ മേടിക്കണം സ്കൂള് തൊറന്നിട്ട്
അത് ശെരി വാഴ വഴക്ക് പിടിച്ചതാരിക്കും
ആഹ് വഴക്ക്പിടിച്ച് എടുത്ത്റിയുവാ നമ്മള് പിന്നെ അത് റിപ്പേറാക്കി റബ്ബറി ട്ട് വെക്കുവാ അങ്ങനൊക്കാ ഇവടെ നടന്നോണ്ടിരിക്കുന്നെ രാത്രി ഒന്ന് നമ്മക്കൊന്ന് സീരില്ക്കാണന്ന് വെച്ച നടക്കത്തില്ല ഇവടെ
നടക്കത്തല്ല ആഹ് ആഹ് ഉം
രാ എന്ത് രാവിലെ എന്ത് വരുന്നു കാര്യട്ടായിരുന്നല്ലോ കഴിച്ചെ എന്ത് വരുന്നു ഗോതമ്പാരുന്നോ?
രാവിലെ അപ്പാവാരുന്നു
ആന്നോ
ആഹ് ആഹ് പാലപ്പം പാലപ്പം കറിയൊള്ളപ്പം പിള്ളാർ ക്കതിനോടാ താല്പര്യം നമ്മുടെ ഇഷ്ടവല്ലല്ലോ പിള്ളർക്ക് പിള്ളാര്കഴിക്കുന്നപോലെ നമ്മുക്ക് അങ്ങനെ ഒന്നുവില്ല എന്ത് വേണെലും കഴിക്കും
അവര് ഓരോ ദിവസം നമ ക്ക് മെനു പറയുന്നത് കേക്കുമ്പോ തല വെച്ച വഴിക്ക് എങ്ങോട്ടെങ്കിലും അങ്ങ് പോവാൻ തോന്നും ഇന്നലെ ഇവടെ ബിരിയാണി ആരുന്നു ഞായറാഴ്ചകർക്ക് ബിരിയാണി ആക്കാൻ പറഞ്ഞു
ആഹ്
ആക്കില്ല. അത് കാരണം ഇവടെ രണ്ടെണ്ണം സമരം കാരണം ബിരിയാണി വെച്ചു
അത് ശെരി ഉം
ഉം അവര് കഴിക്കത്തില്ല അവര് കഴിക്കാതിരിക്കാ നമുക്ക് എറങ്ങത്തില്ലേ
ആഹ് ആഹ് ആഹ്
അത് കാരണം അത് ശരിയന്ന് എങ്ങനെങ്കിലുംന്ന് വെച്ചാ ആക്കി അത് വേറെ നില കോടിയൊന്നും വേണ്ട ബീഫാ അവർക്കു വേണ്ടെ
അത് ശരി ആഹ് ആഹ് ഹാ അപ്പൊ എങ്ങനാ ബീഫ് ബിരിയാണിയാണോ ഉണ്ടാക്കിയത്
ആഹ് ഇന്നലെ ബീഫ് ബീഫ് ബിരിയാണി ആയിരുന്നു
അത് ശരി അതെങ്ങനാ വേറെ ആയിട്ട് വേവിക്കോ അതോ വേറെ സാധാരണ പോലെ നമ്മള് ബീഫാ ആ
ആഹ് അരി മറ്റേ കൊച്ച് ചെറിയ അരിയാ വേവ് കുറവാ അതിന് അപ്പൊ ഞാൻ എന്തോ ഉടുത്തു അരി ഫസ്റ്റ് വേവിച്ചെടുത്ത് വേവിച്ചിട്ടിട്ട് കറി അങ്ങനെ അങ്ങനെ ആക്കുവാരുന്നു
ആഹ് കറി നമ്മള് സാധാരണ ബീഫ് വെക്കുന്ന പോലെ തന്നെ വേറെ വെച്ചോ
ആ കുക്കർ ഒന്ന് ഒരു വിസി അടിച്ചപ്പഴത്തേന് അപ്പൊ നമുക്കറിയാലോ ഒന്ന് നോക്കുമ്പഴത്തേന് എറച്ചിയുടെ പാകം ആയി
ആഹ് ആഹ് ആഹ്
അപ്പഴത്തിന് ആ കൂട്ടത്തി ഞാൻ ചോറും കൂടങ്ങ് അരി ഇട്ടു കൊടുക്കുവായിരുന്നു ആഹ് അങ്ങനങ്ങ് ഇതായി അവര് പറയുന്നതാന്ന് ഇതൊക്കെ ഇങ്ങനെ മതി അങ്ങനെ ചെയ്താ മതി സപ്പറേറ്റ് കോരെണ്ട ചോറിന്റെ എറച്ചിയുടെ കൂടെ തന്നെ
എല്ലാംകൂടെ ഒന്നിച്ച അങ്ങനെയാ എടുക്കുന്നെ അല്ലാതെ അരി വേറെ ക്ക ഇത് വേറെ അങ്ങനെയായിട്ടല്ലല്ലേ
അല്ല അല്ല അല്ല അവരൊക്കൊന്നും അവര് കഴിക്കത്തില്ല നമ്മളത്ര പാടുപെട്ടിട്ടേ ഈ പിള്ളാര് കഴിക്കാരിക്കുമ്പോ നമുക്ക് അതുകൊണ്ട് അവര് തന്നെ അങ്ങ് ചോയ്സ്പറയും
അത് ശരി ആഹ് ആഹ് ആഹ്
ഇങ്ങനെ വേണം ഒരാക്ക് കച്ചമ്പറ് വേണം ഒരാക്ക് കച്ചമ്പറ് വേണ്ട
ആഹ് ആഹ് ആഹ്
ഞങ്ങ രണ്ട്പേരും എല്ലാം ഓക്കെയാ.
അത് ശെരി ആഹ് നമുക്ക് പിന്നെങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്തും കഴിച്ചോളും തിരിച്ച് കടി ക്കാത്ത എന്തും കഴ്
എന്തും കടിച്ചോ കഴിച്ചോളും അതോണ്ട് അതിനും വേണ്ടി രണ്ട് മക്കളൊണ്ടേ
ആഹ്
ആഹ്
അതെ
പിന്നെ വേറെന്താ പണ്ടൊള്ളവര് അവര് ടിവിടെ ടി വി കാണുവാടാ ഒരാള് മുമ്പേ വരെ കാർട്ടൂണാര്ന്ന് അപ്പ ഞാൻ ഒരു പത്ത് മിനിറ്റ് കൊട്ത്തു ആ പത്ത് മിൻ റ്റ് കണ്ടില്ലേ ഇനി പത്ത് മിനിറ്റ് ഒര്ത്തൻ ടി സിനിമകാണട്ട്ന്ന്
ആഹാ
അപ്പ അത് കാണുവാ അപ്പ ഞാൻ അയിന്റെ എടക്ക് ഇരിക്കുവാ അവരെ നോക്കും ചെയ്യ്ന്നൊണ്ട് ഞാൻ ഇവ്ടിരിക്കുവാ
ആഹ് ആഹ് അവര്ടെ ആഹാരൊക്കെ കഴിച്ചോ
ആഹ് പിള്ളാർക്ക് കൊട്ത്തു ചോറ് കൊടുത്തു ഉം ഞാൻ കഴിച്ചില്ല ഞാൻ ഇച്ചിരി കഴിഞ്ഞില്ല ഇയാള് പറഞ്ഞണക്ക് രാവിലെ ഞാൻ പഴംകഞ്ഞിയാട കുടിച്ചെ പിള്ളാർക്ക് കാപ്പിയൊണ്ടാ ക്കി ഞാൻ പഴംകഞ്ഞികുടിച്ചു ചക്കേം ഒണ്ടാര്ന്ന്
ആഹാ ചക്കേം
ക്കേം രസംഒക്കെ ഒണ്ടായിര്ന്നെടാ അച്ചാറും ഒണക്കമീ മ്മള് വറ്ത്ത്ട്ടൊക്കെ കഴിച്ചു.
ആഹ് ആഹ് ആഹ് എല്ലാം കൂടെകൂട്ടി കഞ്ഞികുടിച്ചു. ആഹ് അതെ വെശപ്പ് വരണം അല്ലേ ചക്കയൊക്കെ കഴിച്ച്കഴിഞ്ഞാ പിന്നെനമ്മക്ക് വല്യപാടാ വെശപ്പൊക്കെ ആവാൻ.
ഉം നിങ്ങളവിടെക്കെ ആഹ് ചക്ക ഒണ്ടടാ ഇഷ് ഇഷ്ട്ടം പോലെയൊണ്ട്. എല്ലാം വീഴ് വാന്ന് തറേല്. ആൾക്കാരോട് പറയ്ന്നൊണ്ട് അട് ത്തിക്കൊണ്ടോവാൻ പക്ഷെ ഇപ്പം ഈ ചക്കക്ക്യാത്തെല്ലാം മഴ പെയ്ത് വെള്ളം കേറി
കേറിയാ ഒര് അവേം ചോവേംഇല്ലാത്തരീതിയായി കാണുവല്ലേ?
ഞ്ഞിയില്ല അത്കൊണ്ട് ആർക്കും വേണ്ട.
ആഹ് ആഹ് ആഹ്
എനിക്ക് പക്ഷേ ചോറിന്റെ കൂടെ ചക്കയോ കപ്പയോ ഒക്കെ വേണം എന്നാലേ പറ്റത്തൊള്ളൂ.
പറ്റത്തൊള്ളൂ ഉം പിള്ളാര് കഴിക്കുവോ ചക്കയൊക്കെ?
പിള്ളാര് കഴിക്കത്തില്ല.
ഇല്ല ഉം
അവർക്ക് ചോറ് മീകറി ചോറും എറച്ചിക അങ്ങനെയൊക്കെയാ.
അയ് ശെരിയ ആഹ് ആഹ് ആഹ് ഉം പിന്നെ വേറെ വേറെ കുക്കിങ്ങ് പര്പാടിയൊന്നുംയില്ലേ?
ഇപ്പ എല്ലാം കഴിഞ്ഞടാ കഴിഞ്ഞിട്ട് ഇവ്ടെ ഇരിക്ക്‌വാ
ആഹ് ആഹ് ആഹ് ആഹ്
രാവിലെയെല്ലാം ഇവര് ഒണ്ടായൊണ്ട് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയാ അത് കാരണം ഇവര്ടെ അട്ക്ക തന്നെ ഇരിക്കണം അല്ലെ കൊ കുഞ്ഞിലെ നമ്മള് വിചാരിക്കും നടക്ക്‌മ്പ കമര്മ്പ വിചാരിക്കും നട അങ്ങനെ ആഗ്രഹി റ്റുലോ ഇപ്പ ഇവര് വളർന്ന് കഴിയുമ്പോ ഇവരെ കൂട്ടത്തി എനിക്ക് ഇരിക്കാൻ തോന്നിയെ ഇവരിപ്പ വളരണ്ടാ ര്ന്നന്ന് ഞാൻആലോയിക്ക്‌ന്നെ
ഉം ആഹ്
ആഹ് ഉം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയാ ഉര്ളും കേടന്ന്.
അത് ശെരിയാ ആഹ് ഹഹ ഇപ്പൊ ഒരാള് നോക്കിയിരുന്നില്ലെങ്കില് അല്ലെ
ആഹ് അച്ഛൻ വരുമ്പോ അവര് പരിക്ക് പറ്റിയത് പറയുമ്പോ എനിക്ക് എന്താ ജോലിന്നച്ചോയിക്ക
അതെ അതെ ആഹ് നമ്മള് വഴക്ക് കേക്കണം ശരിയാ എല്ലായിടത്തും അങ്ങനെയാ
പണിയൊന്നും ഇല്ലല്ലൊ അവർക്ക്‌ ഒരു ജോലി ചെയ്യ നമ്മള് നൂറ്റമ്പത് ജോലി ചെയ്തിട്ടായിരിക്കും വീ രിക്കുന്നെ ഉം ആതാത് പറയാൻ പറ്റത്തില്ല ഉം ആഹ് ആഹ്
അപ്പൊ പിന്നെ ഇച്ചിരി വല്യ പിള്ളേർ ഇച്ചിരി വലുതായതു കൊണ്ട് കൊഴപ്പ ഇല്ല എന്നാലും അടിയാ രണ്ടും കൂടെ
ആഹ് ആൾക്കാരുടെ മുന്നേ നമ്മളങ്ങ് സ്നേഹത്തൊടെ നടക്ക
അതേയൊ ആഹ് ആഹ്
പിന്നെ വേറെന്തുവാടാ വിശേഷം ഞങ്ങടെ വിശേഷം ഇതൊക്കെയ ഇനി നിങടെ വിശേഷം
നിങ്ങടെ വിശേഷം അതെ അതെ ആഹ് വേറെനാ വേറെ എന്തെലും പരിപാടി ചെയ്യുന്നുണ്ടോ അതോ
വേറെ ഒരു പരിപാടിയും ചെയ്യുന്നില്ലടാ ഇതൊക്കെ തന്നെ ഡെയ്ലി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഓരോ ദിവസങ്ങള് പൊക്കൊണ്ടിരിക്കുവാ ഉം രാവിലെയാവുന്നു രാത്രിയാവുന്നു സമയം പോന്ന അറിയത്തില്ല
അറിയത്തില്ല
ഇനി പിള്ളാര് സ്കൂളി പോകുമ്പഴാണ് നമ്മളങ്ങ് മരിക്കുന്നത് മൂഡ് ഔട്ടടിച്ചും ഉം ഉം അപ്പൊ തെന്തേലൊക്കെ ചേനോട് പറ തിന്ന് ഇരിക്കാതെ എന്തെങ്കിലൊക്കെ എത്രയോ പേര് വീട്ടിര്ന്ന് എന്തെല്ലാം കാര്യങ്ങളാ ചെയ്യ്ണെ
ണ്ട് അതെ അതെ എന്തേലും എന്ന ഒണ്ടാക്കി കുക്കിംഗ് നോക്കോ അല്ലെങ്കില്
കുക്യെ ആ കേക്കിന്റൊന്ന് നോക്കണോന്നുണ്ട് പിന്നെ അത് കൂടാതെ പ്പ ഈ വളയും മാലയൊക്കെ പിള്ളേർക്ക് ഇപ്പ സ്കൂൾ തൊർപ്പാകുമ്പഴെടാ ഈ മറ്റേ കമ്മല് ബോ അങ്ങനെയൊക്കുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് സ്കൂളുകളി നമ്മള് കൊടുക്കുവാണെങ്കി അത് വിറ്റ് പോം
ആഹാ എവ്ടെന്നേലും എടുത്തിട്ട് കൊടുക്കാനാണോ അതോ ഒണ്ടാക്കും തന്നെ ഒണ്ടാക്കോ ഒണ്ടാക്കാനറിയോ
ഒണ്ട് എന്റെ അനിയത്തി ഇത് ചെയ്യുന്നുണ്ടെടാ
അത് ശെരി ആഹ്
അപ്പം അവള് ഓൾസെയ്‌ലായിട്ട സാനെട്ക്കുന്നെ അപ്പൊ കൊർച്ചവിട്ന്ന് എടു ത്തോണ്ട് വന്ന് ഞാൻ ചെയ്ത് രണ്ട് മൂന്നൊക്കെ ചെയ്തിട്ട് സാനം എടുക്കാന്നുള്ള ഇതാണ്
അത് ശെരി ആഹ് ഹ അപ്പൊരിതും ആവും
ആഹ് അങ്ങനെയൊക്കെ ആലോചി ചിക്കുന്നുണ്ട് ആദ്യം സ്കൂള് തൊറന്ന് പിള്ളാരെ സ്കൂളി വിടട്ടെ ന്ന ഞാനാലോചിക്കുന്നെ അന്ന്ട്ട് ഇതൊക്കെ പരിപാടി നോക്കാ
അതെ അതെ ഉം ഉം
സ്റ്റെയർ കണ്ടോ
ആഹ്
ഒരു ഇരുപത്തിനാല് മണിക്കുറും സ്റ്റേറിലങ് അഴക്കുണ്ടാവുന്ന സ്റ്റേർ സ്റ്റെപ്പിലിങ്ങനെയാ
ആഹ്
പിന്നെ വേറെന്തുവാടാ സമയൊക്കെ ആയോ സമയെന്തുവായി
ആഹ് ശെരി എന്നാലെ
അന്നാ ശെരിയെടാ അന്നണ്ട് ഇവടെ അടി തൊടങ്ങി ശെരി എന്നാ ഓക്കെ ഓക്കെ ആഹ് ഓക്കെ ആഹ്